ഹലോ കേൾക്കുന്നുണ്ടോ ആഹ് കേൾക്കുന്നുണ്ട് എതൊക്കെ വിശേഷം സുഖല്ലേ ആഹ് എന്തേ ഏ ഓ ചായൊക്കെ കുട്ച്ചോ മോള് ചായ കുടിച്ചോ
നമ്മക്ക് അങ്ങനെയാണ് ഇല്ല ഇല്ല അങ്ങനെ കുടിക്കണം നിർബന്ധല്ല മ്മളപ്പഴെങ്കിലുക്കെ തന്നണ്ട് ചെലപ്പോ രാത്രിയായിരിക്കും കുടിക്കുന്നെ ചെലപ്പോ നടക്കൂല്ല ഉം
ആഹ് രാത്രി ചോറ് തിന്നാ, ചോർ തിന്നല് അത് അത്ര നമ്മൾ ചപ്പാത്തി ഒന്നും ഇണ്ടാക്കൂല്ല.
ആയിശേരി ചോറ് തെന്നെ ആണോ ഇണ്ടാ തിന്നല് ഏ ഉച്ചക്ക് ഒന്നായിട്ട് വെക്കാറാണോ പതിവ് ഏ ചോറൊക്കെ ഉച്ചക്ക് ഒന്നായിട്ട് വെക്കാറാണോ
ആഹ് ഉം രാത്രി നമ്മള് പാചകം ഒന്നും ചെയുല്ല വെക്കുന്നതന്നെ രാത്രിയും കഴിക്കും.
ആയിശേരി അങ്ങനെണല്ലേ എന്താ ചപ്പാത്തി ഏ ചോറന്നെ ആയിരിക്കൂല്ലേ രാത്രി കഴിക്കാ
ആഹ് ചോറുന്ന
ഉം പിന്നെ എന്തൊക്കെ വേറെ മഴ ഒക്കെണ്ടോ നാട്ടില്
ഓ മഴ പെയ്ത് ഇപ്പോ തോർന്ന്
ആണോ ഇവിടിം നല്ല മഴയാണ് ഇപ്പോ രണ്ട് മൂന്ന് ദിവസായിട്ട് നല്ല മഴയാണല്ലോ മഴയിട്ട് നല്ല തണുപ്പൊകേണ്ടോ
ആഹ് പക്ഷെ ഇന്നെലെ പക്ഷേ വെയിലായിരുന്നുട്ടൊ
ആണോ ഇവിടൊക്കെ നല്ല മഴായിരുന്നു ഇന്നലേം മിനിയാന്നും ഒക്കെ നല്ല മഴയായിരുന്നു നല്ല തണുപ്പാണ് മഴ പെയ്തിട്ട് അവിടിം ഇവിടൊക്കെ വെള്ളം നിക്കുനോക്കണ്ട്
ആഹ്
ഉം നിങ്ങളവിടെ വെള്ളം തോട് അങനെയൊകെയുണ്ടോ വെള്ളം കെട്ടി നിക്ക്ന്നാ
ആ വയലാണ് നമ്മളിപ്പോ നടന്നോണ്ട് പോവുബോ ഈ താഴണ്ടല്ലോ വയലുണ്ട് വയലും പിന്നെ ആഹ് എന്നുവച്ചാ മഴ വന്നാ എന്നാലും അത്രക്കും ഭയങ്കര വെള്ളപ്പൊക്കം വന്നാ ഇവിടെ ഒരു വീട്ടുണ്ട് ആ വീട്ടില് അതുവരെ കേറും
ആയിശേരി വീട്ടിലേക്കൊക്കെ വെള്ളം കേറലുണ്ടോ അവിടെ മഴ പെയ്താല്
പക്ഷെ നമ്മളെ വീട്ടിലോട്ടൊന്നും വരത്തില്ല കൊഴപ്പില്ല വയലിന്റെ അവിടെ അക്കരെ അവിടെ ആയത്കൊണ്ടേ ആ
വീട്ടിലുള്ളോരൊക്കെ സൂക്ഷിക്കണം
ത്യം പറഞ്ഞ എന്നാ അവരന്നാ വെള്ളം കേറിയാൽ പോവത്തില്ല അവര് എല്ലേ വെള്ളം കേറിയാലും അവര് അവടെ വിട്ട് പോവത്തുല്ലാ
പാടൊക്കെ ഉണ്ട് ആഹ ആ പാടത്തിന്റെ തൊട്ടടുത്തതേപലെ വീടുണ്ട് ഞമ്മക്കുപ്പോ അത് കാണുമ്പോ പേടിയാണ് വീട് മ കാരണം വെള്ളം മഴയൊക്കെ പെയ്ത ഇങ്ങളെ വീട്ടിലേക്കൊക്കെ വെള്ളം കേറൂല്ലേ
സത്യേ
ആഹ് അപ്പോ ആഹ് അവര് ഞങ്ങളിങ്ങനെ വിചാരിക്കു ഇങ്ങനെ മഴക്കെ പെയ്താൽ അവ എവിടെ നിക്കുന്നെന്ന് ഹലോ
നമ്മക്ക് ഇത് കാണുമ്പോഴേ പേടിയല്ലേ ആഹ കേൾക്കുന്നുണ്ട് നമ്മുക്ക് ഇതൊക്കെ കാണുമ്പോ തന്നെ പേടിയാണ്
എന്നിട്ട് അവര് അവിടെത്തന്നെയാണോ നിൽക്കുന്ന
എവിടാ ആ മറ്റേ ആ അവര് അവിടെത്തന്നെ
ആണോ അവ അവിടുന്ന് അവർക്കൊരു പേടിയൊന്ന ണ്ടാവുലെക്കപ്പോ അല്ലെ കാണുന്നത് അമ്മക്ക പേടി അവർക്ക് പേടിണ്ടാവില്ല
ആഹ സത്യം
ചെടികളും കൃഷോ
ആഹ അത്യാവശ്യം കൃഷികളൊക്കെ ഉണ്ട്
എന്തൊക്കെ കൃഷികള ഉള്ളത്
കോവലുണ്ട് പാവലുണ്ട് പിന്നെ
പാവൽന്ന് പറയണത് പാവക്കാണോ കയ്‌പ്പാ പറയണ
ആഹ അത തന്നെ
ആഹ അങ്ങനെ പള്ളിയായിട്ട് പോകുന്നതല്ലേത്
ആ അതന്നെ അങ്ങനെത്ത തന്നെ
അത്ങ്ങനെ ങ്ങൾ വള കിട്ട
മറ്റേ നിത്യവഴതമെങ്ക അിയാ നിത്യവഴതണ അറിയാമോ
നിത്യവഴുതനങ്ങ അതെന്താ
ആഹ അങ്ങനത്തെ ഒരു ഇത്ണ്ട് ഒരു കായുണ്ട് അത് ചെറുതാണ് ആ
വഴുതനങ്ങ ഈ വയലറ്റ് കളറില് നീളത്തിലുള്ള സാധന ആണോ പച്ച കളർ ഉണ്ടാവും ചിലത്
അത ഇത് ഇത് മറ്റേ കത്തിരിക്കുമായിട്ട് ഒരു ബന്ധവും ഇല്ല ഈ നിത്യ വഴുതഞങ്ങ വേറെ സംഭവം അതിന്റെ കളർ വയലറ്റും ഉണ്ട് ചെറുതാണത്
ആ് അതെ എനിക്ക് മനസ്സിലായി ഞങ്ങ ഇവിടെ വഴുതനങ്ങ ഇപ്പേരി വെക്കും എന്താ പറയാ മുള
വഴുതന ല്ലേ
ആ് അ ഈ വയുതണങ്ങണെ പറയുന്ന അല്ലാതെ നമ്മുക്ക് എ വെച്ചാ നമ്മള് വഴുതണങ്ങിന്ന് പറയുന്നത് നീളായി പച്ചക്കള്ളർ ഇദ് നീളത്തിനുള്ള ഈ കത്രീത മോഡൽ ഉണ്ടല്ലേ വായുതന അതിനാണ് നമ്മൾ പറയുന്ന വയുതനങ്ങ നിത്യ വായുതന അത് വേറെയാണ്
ആഹ ശെരി ചരങ്ങണെ നിങ്ങൾ പറയണേ നീളത്തിലുള്ള സാധനം പച്ച ആണാ ശരി എന്നാ ആഹ ചെടികളൊക്കെ ഉണ്ടോ വീട്ടിൽല്ലെ
ചെടി ഈരോടെ കട്ടന്നെ നമ്മക്ക് കഴിക്കാൻ ആവശ്യമുള്ള കപ്പ
ആ ശരി അങ്ങനെ ആഹ ഓക്കെ പിന്നെ ആ
പിന്നെ മണ ഉള്ള ഉണ്ട മുളക് ഇല്ലേ
ആ് അതൊക്കെ ഉണ്ടോ അയ്ന് എന്തെങ്കിലും ആ അതെന്നെ ലൈവ് ഇള്ളെ..
ആയിരോ
എന്താ ഈ കൃഷക്കെ എന്താ വാള ഇട്ട കൊടുക്കാർ നിങ്ങൾ ഇണ്ടാക്കലാണോ അതോ പിടിയന്ന് മേടി
മറ്റേ ആഹ് ഇല്ലീലേങ്കി ഇതൊക്കെ കിട്ടോല്ലോ പച്ചക്കറിയില വേസ്റ്റ്കളൊക്കെ
പച്ചക്കറി ആ വെള്ളത്തിലിട്ട് വെക്കല
കണ്ണിവെള്ളാന്നും ഒഴിക്കൂല അല്ലാതെ നമ്മള്
ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കാറുണ്ട് ഇങ്ങനെ കഞ്ഞിവെള്ളത്തില് പച്ചക്കറീന്റെ വെ വേസി എന്ധെങ്കിലൊക്കെ പഴത്തോട് വത്തക്കത്തോടൊക്കെ ഇട്ടിട്ട് ഏ പുളിപ്പിക്കും ഏത് കഞ്ഞിവെള്ള.
.. നമ്മൾ അങ്ങനെയൊന്നും ചെയുല്ല..
രണ്ട മൂന്ന് ദിവസ ആയിട്ട് എന്ത് ചെയ്യും ആ വെള്ളം മാത്രം ഊറ്റിയിട്ട് കുറെ പച്ചവെള്ളം ചേർത്തിട്ട്.. ഇതിനൊക്കെ ഒഴിച്ചു കൊടുക്കും നല്ലതാണ് അങ്ങനെ ഒന്ന് ചെയ്തു നോക്കോണ്ടു.
ഉം
ആഹ ഞങ്ങള് ആ അതെ പുളിപ്പിക്കണം നല്ല സ്മെല്ലൊക്കെ ഉണ്ടാവുട്ടോ. ഒരു കേടായ ഒജാതി സ്മെല്ലൊക്കെ ഉണ്ടാവും ന്നാലും ഞമ്മക്ക്.
ഗുണമുള്ളതാണല്ലേ.
ആഹ അങ്ങനെ ചൈതാ മതി ഞങ്ങളിവിടെ പയറ് വഴുതനങ്ങ.. വെണ്ടക്കൊക്കെ ഉണ്ടാക്കാർന്ണ്ടെ ഇങ്ങനെയാണ് ഞങ്ങള് വളം ഇണ്ടാക്കി കൊടുക്കല്..
ഉം..
ആഹ അപ്പൊ നല്ലത അങ്ങനെ ചെയ്തുകൊണ്ടി ചെടികൾക്കാണെങ്കിലും.. ഇങ്ങൾ.. കടേന്ന് മേടിക്കലായിരിക്കൂല്ലേ വളം..
ആ മറ്റേ എല്ല് പൊടിയൊക്കെ ഉണ്ടല്ലേ.
ആഹ് എല്ല് പൊടി. ആ അതെ സാധനം ആണല്ലേ എല്ല് പൊടി.. ആഹാ
അത് പച്ചക്കറിക്ക് ഇടും നമ്മള് പിന്നെ ഈ ചാണകം ഉണ്ടല്ലേ..
ആഹ് ചാണകം ആ ചാണകപ്പൊടി ഇട്ട് കൊടുക്കറുണ്ട് ആ ആട്ടും കാട്ടം ത്തി ന്റെ. ഹലോ ഇട്ട് കൊടുക്കാല്ലേ
ആട്ടിൻ കഷ്ടം അത് ചെലപ്പേ കിട്ടത്തൊള്ളൂ
ഇങ്ങളെ വീട്ടില് കോഴികളൊക്കെ ഉണ്ടോ ആണോ. കോഴികളൊക്കെ ഉണ്ടോ വീട്ടിൽ.
ഇല്ല ഇല്ല കോഴി ഇല്ല അല്ലാതെയുള്ള. ആ പ്ലാവ് മാവ് അങ്ങനെയുള്ള സ..
പൂച്ച പൂച്ചനെ ഒക്കെ വളർത്തുന്നത് ഇഷ്ടാണോ ഇങ്ങക്ക്.
പൂച്ച ആ പൂച്ച രണ്ടെണ്ണം ഉണ്ട് നമ്മളെ വിട്ടില് എന്ന് വെച്ച് സാധാ.. പൂച്ചയാണ്‌.
അതോ ഊട്ടിപ്പൂച്ച നല്ല രസണല്ലേ ഐറ്റി ങ്ങളെങ്ങനെ.
അത് പൂട ഉള്ളതല്ലേ.. ആ അത് ഒരു വീട്ടിൽന്ന് തരാന്ന് പറഞ്ഞായിരുന്നു..
ആണോ അതിന് നല്ല വെല ഇല്ലെ ഊട്ടി പൂച്ചക്ക്.
അതിലെ ഒരു. അത് ഒരെണ്ണത്തിന് എങ്ങനെ മൂവായിരം രൂപയ എങ്ങാന എങ്ങാണ്ടാണ് ഒരു പൂച്ച കുട്ടിക്ക്.. ഇത് നമുക്ക് ഫ്രീ ആയിട്ടേ ഒരു വീട്ടിൽന്ന്.. ആ അവര് വീട്ടിൽന്ന് ഫ്രീ ആയിട്ട് തരാന്ന് പറഞ്ഞു.
അഹ് ശെരി ഏ ഈ ഊട്ടിപ്പൂച്ചനെ.
പക്ഷെ പക്ഷെ ഇത് നോക്കുന്ന കാര്യം പാടാണ്..
അ ആ ആത് ഒന്നാമത് ആതി അറ്റിങ്ങൾക്ക് നമ്മൾ ഈ സാദാപ്പൂച്ചകൾക്ക് കൊടുക്കുന്ന ഭക്ഷണൊന്നും തിന്നൂല അവർക്ക് വേറെ ഭക്ഷണമാണ്..
ഏഹ് അതാണ് ച്ചാ നമ്മള..
ആ നല്ല അതെ നല്ല വെലെണ് പക്ഷെ.. അതെ അതെ മീനും അങ്ങനെ ഒന്നും തിന്നുലാ തോന്നുണ്ട് വേറെ എന്തൊക്കെയോ ചിക്കനോ. അറ്റിങ്ങാക്കായിട്ടൊരു ഫുഡ്‌ ഒക്കെ ഉണ്ട് അത് വാങ്ങിച്ചു കൊടുക്കണം..
ആഹ.
ഉം നിങ്ങൾ ഇതുവരെ വളർത്തിയൊക്കിയില്ലല്ലേ അങ്ങനത്തെ പൂച്ചേനെ
ആ് വളർത്തിയിട്ടൊന്നുമല്ല നമ്മമ്മ സാധാ പൂച്ചേനല്ലേ അത് പിന്നെ നമ്മളെ വീട്ടില് ഭക്ഷണ ഇല്ലെങ്കിലും ആരെങ്കിലും വിട്ടിൽ പ്പോയലും തിന്നല്ലോ എവിടെങ്കിലുംക്കെ പോയി തിന്നട്ടെ ലെ
ആ മറ്റേ പൂച്ചൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയോ വേണം പൊറത്തൊക്കെ ഇട്ടാല്ലേങ്കിലത് നായ്കളൊക്കെ കടിച്ച് കൊണ്ടോവല്ലോ റ്റിക്കല്ലോ നമ്മളെ സാദാ പൂച്ചന്റെ പോലെ
ആഹ്
ആഹ് ഇന്റെ ഇന്റെ വീട്ടില്ണ്ടായിരുന്നു ഇന്റെ ഹസ്ബൻഡിന്റെ വീട്ടിലല്ല ഇന്റെ വീട്ടില്ണ്ടായിരുന്നു പൂച്ച അപ്പൊ അതാണ് ഇനിക്കറിയ കൊറച്ചൊക്കെ അയിനെ വള പറഞ്ഞത് അവടെ ഭയങ്കരതാ അവിടെ രണ്ടു പൂച്ചേര് അത് പ്രസവിച്ച്ണ്ടായിരുന്നു ഹലോ കേൾക്കുന്നുണ്ടോ ഞാൻ പറിണത്
ആഹ്
ആഹ് എന്താ ഇങ്ങള് മി മിണ്ടാതെ നിക്ക്ന്നേ
അല്ലല്ല നമ്മള് ആണ്ടേ ഇങ്ങോട്ട് നടന്ന് ജംഗ്ഷനിലോട്ട് എത്താൻ പോണ് എത്തിയില്ല അത് എവിടാ ആള് വരുന്നുണ്ടോന്ന് ഇങ്ങനെ നമ്മള് ഞാൻ പറഞ്ഞ ഒരു വീട്ടി പോവേണ് അന്റെ നമ്മളെ അട്ത്ത്ള്ളോര് വീട്ടി തന്നെ നടന്ന് കുടുംബക്കാര ല്ല ഓപ്പറേഷൻ ചെയ്ത് കേടക്ക്ന്നേ അവളെ കാണാ പോവേര് അല്ല അപ്പൻഡിക്സിന്റെ ഓപ്പറേഷന്
ആയ് ശെരി ആഹ് ആഹ് അത് കഴിഞ്ഞിട്ട് ആഹ് നിങ്ങളാര് കുടുംബക്കാരാണോ
കുടുംബക്കാരോന്നുല്ല അല്ലാതെ ഉള്ള നമ്മളാ ബന്ധം അത്രേള്ളൂ
ഓക്കെ
പക്ഷെ എന്നാലും അത്രേയും നമ്മള് അട്പ്പം ഉണ്ട്ട്ടോ അതോണ്ട് പോവുന്നു
ആഹ് ആഹ് ഇന്നഞ്ഞ് വിളി